ഹലോ കേൾക്കില്ലേ ആഹ് കേ
എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ?
നല്ല വിശേഷം ഫുഡ്‌ ഒന്നും കഴിച്ചിട്ടില്ല
ആ എന്തു പറ്റി ഇത്ര സമയയില്ലേ
കഴിക്കണം എടക്കൊരു കഴിക്കാൻ മടിയ രാവിലെ നീച്ചല്
ആ എന്താ എന്തേലും സ്പെഷ്യൽ ഉണ്ടോ
ഇല്ല ചപ്പാത്തി ഉണ്ട്
ചപ്പാത്തി ഇഷ്ടല്ല
വെല്ല്യ ഇഷ്ടല്ല. ന്നാലും അങ്ങെത്തന്നേണ് നല്ലതാണെങ്കിലും ചായടിക്കാൻ ചെലപ്പോ മടിയ
ഞാനിയനെ കൊണ്ടാക്കണം സ്കൂൾക്ക് അപ്പൊ പിന്നെ അത്‌ കൊണ്ടാക്കി വന്നിട്ട്. ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞു
ഏഹ്
ക്ലാസ്സോക്കെ തോടങ്ങണം
ആഹ് എവിടെലും ഡിഗ്രിക്ക് വേറെ എന്തിനേങ്കിലും കൊടുത്തായിരുന്നോ
ഇല്ലേ ഞാന് നി നേഴ്സിങ് വിചാരിക്കണ്.
നേഴ്സിങ്ങോ?
ആഹ് ആഹ്
ആഹ് അപ്പൊ അതിനുള്ള എക്സാംസ് എൻട്രൻസ് അതൊന്നും നോക്കിയില്ല
ഇല്ലല്ല ഞാന് ന്താ വിടെ ബാംഗ്ലൂര്
ആഹ് ആ അപ്പൊ എന്നാ ക്ലാസ് തുടങ്ങ
ആ സെപ്റ്റംബർ കഴിയുംന്നാ പറയണ, അല്ലെങ്കിൽ സെപ്റ്റംബർ ഹാഫ് ലേക്കാവും ന്നാ പറയണ
ബാംഗ്ലൂരില് നല്ലതാണോ അവിടെ
ആഹ് ഞങ്ങള് പോയി കണ്ടങ്ങനെ ഉറപ്പിച്ചതാണ് കോളേജോക്കെ ആഹ.
എന്റെ ഒരു ഫ്രണ്ട് അവിടുക്ക് ആണ് നഴ്സിങ്ങിന് പഠിക്കാൻ പോയിരുന്നു ആ പിന്നെ ഓന്റെ വിവരോന്നും അറിഞീല ആഹ എവിടെന്ന അറീല
ഉം അതല്ല ഹോസ്റ്റെലേനോ
ഉം
ഹോസ്റ്റലേനു ഫ്രണ്ട് പോയിന്ന അത് സെപ്പറേറ്റ് ആവും ചെൽപ്പോ
ആഹ... അറിയില്ല എന്താ
ഉം
അനിയൻ അ ചെറിയ ക്ലാസ്സിലാണ്
ആഹ് ഓന് ഒന്നാം ക്ലാസ്സില
ഉം ആഹ യാൾ ഡ്രൈവ് ചെയ്യോ
ഞാന് ല്ലേയ് ഞാ ഇവിടെക്ക ടീച്ചർ വരും. ടീച്ചർ ഇവിടെയാണ് താമസിക്കണ്ത് അടുക്കൊന്ന് ജസ്റ്റ് കൊണ്ടോയി കൊടുക്കാന് ബാക്കിടീചർ കൊണ്ടോകാ പറഞ് ഉപ്പാന്റൊപ്പം പോവലാണ് ന്ന് ഇപ്പ നേർത്തെ പോയി ഓന് പത്തുമണിക്കൊക്കെ ക്ലാസ് തോടങ്ങ പത്തര അപ്പൊ ഇന്ന് ഒന്ന് നീച്ചാൻ നേരം വൈകി പ്പ രാവിലെ പോവും തറവാട്ടിലക്കലാണ് ഓനെ തറവാട്ടിലോന്റെ കസി സിനും ഓന്റപ്പം ഉണ്ട് അപ്പൊ രണ്ടാളും പാട അങ്ങനെ പോവല് അവിടെ എട്ത്താ സ്കൂള് അപ്പൊ ഇന്ന് നീച്ചില നല്ല മടി പിന്നെ പിനെഴുതാനൊക്കെ ഇണ്ടേയ്നു കൊറേ
ആഹ്
പിന്നെ ന്നോട്ടെ ടിചർന്റോപ്പം വിടാന്നേച്ച് അല്ലെങ്കി ഞാ കൊണ്ടാക്കലാണ് ഇന്ന് ന്ക്ക് മടിയാവ ടീച്ചർന്റൊപ്പം വിടാന്ന് കരുതി അവിടറ്റം പോയി ഇവിടത്തന്നേണ് ജസ്റ്റ് ബസ് അവിടറ്റം പോയി ഇങ്ങട്ടന്നെ തന്നെ വരണ്ടെ
ആഹ് അല്ല യാളെ ഫ്രണ്ട്സാരെങ്കിലുണ്ടോ? ബാംഗ്ളൂര്.
ബാംഗ്ലൂരോ ഇല്ല്യല്ല ഇന്റെ കസിന്ണ്ട്. ഞങ്ങളെണ്ടാളുംനേഴ്സിങാ നോക്കണെ. പോനും ഞാനും അങ്ങനെ പോയിവരാര് തിയാണ്ട് ഒപ്പ ഒരാളുണ്ടല്ലോ. ഞ്ഞി ഫ്രണ്ട്സൊക്കെ അവ്ട്ന്ന് കിട്ടുയ്ക്കാരം എല്ലാരും നോ ക്ക്ണ്ട് പക്ഷെ എല്ലാരും മൈസൂര നോക്കണത് ബാംഗ്ലൂര്ല്ലോരും ണ്ട് ക്ഷെ കൊറേ കോളേജ് എല്ലാര്ക്കും ഓലെ ബഡ്ജറ്റ്നനുസരിച്ച്ള്ള കോളേജിലേക്കാരം ഓൽക്ക്. മൈസൂര് നല്ല ബഡ്ജറ്റ് ആണ്.
ഇവിടെപ്പ ത്ര ഫീസ് വരും ബാംഗ്ലൂര്?
ബാംഗ്ലൂരിൽ ഞാന് പാക്കേജ് ചെയ്തത് ഏഴ് ആണ്. മൈസൂര് മാക്സിമം പത്ത് ഒ മ്പതൊക്കെ ആണ്. ദൂരം വിടുന്ന് കുറവ് മൈസൂർക്കാണ് പക്ഷെ
ഒരു അല്ല നല്ല പൈസ വരൂല്ലേ?
കേരളത്തിലായാലും ഡൊണേഷനന്നെ വര്ന്ണ്ട് ആറ് ലക്ഷം.
ആഹ് ആഹ്
കേരളത്തിലും അങ്ങനെ മാനേജ്‍മെന്റില് കേരാന് എൽ ബി എസ് ന് നല്ല പേസെന്റേജ് ആണല്ലോ കിട്ടണങ്കി. പിന്നെ നോക്കണേ ഇല്ല അത് നോക്കി ന്നാ ചെൽപ്പോ ടൈമ് പോവും ഥവാ കിട്ടല്ലെങ്കി എന്തും ഇല്ലാതാവൂലേ അപ്പ പിന്നെ ആഹ് പ്പത്തന്നെ പത്തൊമ്പത് വയസ്സായി. പിന്നെ ജോലി കിട്ടി എർങ്ങുമ്പോത്തിന് എത്രാവും?
അതെ ഹ് ഇത് ഏത് ജില്ലയിലാണ്?
ത് മലപ്പുറം.
മലപ്പുറം
ആഹ് പ്പ മലപ്പുറം ലാസ്റ്റിലാണ് ഒട്ന്ന് അങ്ങനെ സുഗാണ് പോവാന്.
ആഹ് നിങ്ങള് എങ്ങനെ പോയത് ട്രെയിനിലായിരുന്നൊ?
ഞങ്ങള് കാറില് ഞങ്ങളെ ഏജന്റുമാര് കൊണ്ടാക്കിയ്ന്. ഫുഡ് എക്സ്പെൻസ് അതിൽ നോക്കിട്ട് ഓലങ്ങനെ കൊണ്ടോവാണ്. ഇല്ല ഞാനും മ്മീം പിന്നൊരു കസിന്ണ്ടായിര്ന്നില്ലേ ഓനും ഓന്റമ്മേം മ്മാന്റെനിയത്തിആണ്.
ആഹ്
ആഹ അപ്പൊ അങ്ങനെ പോയി കണ്ടു ഇതിന്റെ മുന്നേം പോയിനു അന്ന് വേറെ കസിനുണ്ട് ഞങ്ങൾ മൂന്നാളും ഒരു സെയിം ഏജാ. അപ്പൊ ഓള് ബി എസ് എൽ പിണ്ടല്ലോ ഓടിയോ സ്പീച് പെത്തോൾജ്
ആഹ്
ഞങ്ങള് രണ്ടാളും നെഴ്സിംങ്ങാ വിചാരിച്ച് അപ്പൊ ഓൾത് കോളേജ് കാണാൻങ്ങനെ പോയിന്. അന്നേയ്ന് ബാംഗ്ലൂര്ത്തെ ദൂരം കണ്ട് ബാംഗ്ലൂര് വേണ്ടാജാര്ച്ചീനു.
ആ എത്ര മണിക്കൂർണ്ട് യാത്ര?
ഇവിട്ന്നാറ്.
ആറ്ണ്ട്ലേ.
ഉം ആറ്ണ്ട് പിന്നെ അവിടുന്ന് ആങ്ങനെ വിചാരിച്ച് ബാംഗ്ലൂര് ആഹ പിന്നെ ഒരാള ഒപ്പം ഉണ്ടല്ലോ ഒറ്റ ക്കല്ലല്ലോ? ആഹ് പിന്നെ അവിടെ ബാംഗ്ലൂർ എത്തി ഹൈവേ കഴിഞ്ഞ ക്ക് കേറുന്ന ടൈം പറഞ്ഞ എന്താ? മെട്രോയിൽ കയറിയാ മതിനമ്മു കുറച്ച് യാത്ര ബോർടിക്കൂല എന്നാ, അത്രയും ബസ്സിനന് പോണ്ടല്ലോ അപ്പ പിന്നെ മെട്രോില് പിന്നെ എളുപ്പ അപ്പൊ അങ്ങനെ കാട്ടിയ മതി പറഞ്ഞയാളല്ല. കോളേജആൾ ഭയങ്കര സ്ട്രിക്ട് ആണ്. സ്ടിറ്റും കാര്യങ്ങളൊക്കെയാണ്.
കോളേജ് ഹോസ്റ്റൽ തന്നെയല്ലേ?
ഏ
കോളേജിന്റെ വകയുള്ള ഹോസ്റ്റൽ തന്നെയല്ലേ?
ആഹ് കോളേജിൽ തന്നെയാണ് ഹോസ്റ്റല്. ഉം
ആഹ്
കോളേജിൽ തന്നെ ഹോസ്റ്റല ഗേൾസിൻ്റെ ബോയ്സിനു കുറച്ച് മാറിയിട്ടാണ്. ഗേൾസിന്റെ അവിടെ തന്നെ പുറത്തു വിടൂല.
ആഹ്
ഉം ഹൗസിംഗ ഒക്കെ ഉണ്ടാവ പക്ഷെ സീനിയേഴ്സിന്റെ ഒപ്പം പോവാൻ പറ്റുള്ളൂ ആദ്യൊക്കെ പിന്നെ നമുക്ക് അവിടെ പോവാ പക്ഷെ ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ ഔട്ടിംഗ് ഒക്കെ,
എങ്ങനെ എങ്ങനെ ഏതെലും ഇങ്ങനെ മാനേജ്മെന്റ് അങ്ങനത്തള്ളാ
ആ ആ മാനേജ്മെന്റില് കേറണതാണ്. ഫുള്ളും മലയാളിസ് തന്നെയാണ്. കർണ്ണാടക കുട്ടികളൊക്കെ കുറച്ച് കുറവണവടെ, ഫുൾ മലയാളീസ് ആണ് സംസാരിച്ചതൊക്കെ അഞ്ഞു.
ആഹ്
അപ്പം ഓല് പറഞ്ഞത് ഫസ്റ്റ് ടൈം അമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ആദ്യട്ട് മാറി നിൽക്കല്ലേ പിന്നെ പിന്നെ അത് ശരിയാകും ഉം. പിന്നെ ഏത് കോളേജ അല്ല ആ നാല് കൊല്ലം അതില് മൂന്ന് കൊല്ലം നിക്കോളു. പിന്നെ ഇന്റേൺഷിപ്പിന് പോവല്ലോ ഇവിടുന്ന് കോളേജിൽ നിന്ന് ആ പിന്നെ ഓള് ഇതായിട്ടുള്ളത് ഹോസ്പിറ്റല് ഇല്ല അപ്പൊ ഓള് ഗവൺമെന്റ് കൊണ്ടുപോയ ചെയ്യിക്കാം.
ആഹ്
അപ്പൊ നല്ല എക്സ്പീരിയൻസ് കിട്ടും.
അതെ, പ്ലസ് വൺ, പ്ലസ് ടു അപ്പോൾ സയൻസ് ആയിരുന്നില്ലേ?
ആ പ്ലസ് വൺ, പ്ലസ് ടു സയൻസ്ൻ തന്നെ ഞാൻ ജീ എൻ എം എടുക്കാന്നാ വിചാരിച്ചിനിയത്.
ആഹ്
അന്ന് ബഡ്ജറ്റന്റെ പ്രശ്നം വന്നപ്പോ ലോണിൽ കേറ്റുഉള്ളു ബാക്കി നിന്നാൽ ഫസ്റ്റ് ഒന്നര രണ്ടോ കൊടുക്കണം എന്നാ പറഞ്ഞേ,
ആ
അപ്പൊ ഇപ്പോങ്ങനെ സ്വർണത്തിന്റെ വിലയും കുറഞ്ഞില്ലേ? ആ അപ്പൊ പിന്നെ ഞങ്ങള് വീട് വാങ്ങിയപ്പോ തന്നെ കൊറെ സ്വർണം അപ്പൊ ഇല്ല തന്നെയും കൊടുക്കണോന്ന് വിചാരിച്ചിട്ട് ജി എൻ എം ആകാ വിചാരിച്ചിനു ഇല്ലേ പിന്നെ പോസ്റ്റ് ബി എസ് ഇ എടുത്ത് ബി എസ് ഇ ആവും. പക്ഷെ എല്ലാരും എന്തിനഇപ്പം സയൻസ് എടുത്തിട്ട് വെറുതെ മൂന്ന് കൊല്ലം പഠിച്ച് ആ ബി എസ് സി അല്ലെ വാല്യൂ. രണ്ടു കൊല്ലം പഠിച്ചാല് ബി എസ് സി ആവുള്ളൂ ജനുവിന്. ജോലി ചെയ്യാംമക്ക് എന്നാലും എക്സാം എഴുതാൻ പോകണം. എന്നാലും രണ്ടു വർഷം കഴിഞ്ഞാലേ ബി എസ് സി ആവാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെഅതങ്ങന്ട് ബി എസ് സി തന്നെ എടുത്തളാം. ആ അതാണ് ടൈം അങ്ങനെ പോകെ ചെയ്യുള്ളൂ. ബി എസ് സി ആയാലും ശരിക്കും പുറത്തു പോകാനെ പറ്റുള്ളൂ. നാട്ടിൽ നിന്നിട്ട് കാര്യല്ല ബി എസ് സി.
ആ അപ്പൊ പൊറത്തവിടെ
നോക്കണം ക്ക് വീട്ടിൽ നിന്ന് തീരുമാനിക്കണം.
ആഹ്. അയ്യോ.
ഒരു കർണാടക സ്റ്റേറ്റ് അല്ലേ ഫുഡ് ഒക്കെ ഒന്ന് നല്ലോണം അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയണുണ്ട്. കേരളം നമ്മുടെ നാട്ടിലാണെങ്കിലും ഹോസ്റ്റലില് അങ്ങനത്തെന്നയല്ലേ ഫുഡിന്റെ അവസ്ഥ. അവിടത്തെ പിന്നെ പറയണ്ട ചോറും, മോര് കറി.
അവര് മെസ്സ് അല്ലേ അവര് അവര് ഫുഡ് പ്രൊവൈഡ് ചെയ്യൂല്ലേ?
ആഹ് ആഹ് ഫുഡും ആ ഹോസ്റ്റല് ഒക്കെ ഉള്ളത് ആ ഈ ഒരു പാക്കേജില് ഏഴില്.
ആഹ്.
ഏഴു ലക്ഷത്തിലങ്ങനെ. പിന്നെ പത്ത് ലക്ഷത്തിലൊക്ക ഇണ്ട് സംഭവം പഠിക്കണത് അങ്ങനെയാ.
ആഹ് അപ്പ
സൗകര്യം കൂടും പിന്നെ നമ്മള് കൊറെ അഡ്ജ ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ലോണ് നമ്മള് ഇതില് തന്നെയല്ലേ. എഡ്യൂക്കേഷൻ ലോണല്ലേ നമ്മള്ആണോ കൊടുത്തു വിട്ടേണ്ടേ അപ്പ അത് ആലോചിച്ചിട്ട് എടുക്കാം. അവ ഞങ്ങൾ പറഞ്ഞത് ഇത് പോലെ ഏട്ടിന്റെ ഇതിലരേ ഒന്ന് കാണിച്ച് തന്ന് നല്ലത്. പിന്നെ ഞങ്ങള് വിചാരിച്ചു ലോൺ വേഗം വിടുലേ? കൊറഞ്ഞത് എടുത്താൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ.
ഉണ്ടാവും.
അതു മേലെ ആറാൾക്കാര് അല്ലെങ്കിൽ പത്താൾക്കാര്.
അത്രയൊക്കെ ഉണ്ടോ?
ആഹ് ഞങ്ങള് കേറയ റൂമില് ഒ ഒന്ന്, രണ്ട്, മൂന്ന്, ഡബിൾ ബെഡ് ആണ് മേലെ താഴേയും ഉള്ളേ അങ്ങനെ.
ഞങ്ങളിപ്പോ നാലു പേരാ റൂമ് ഷെയർ ചെയ്യണ് അപ്പൊ ഞാന് പി ജിക്ക് പഠിക്ക്‌ യുണ്ട്.
ആഹ് ആഹ്.
ഫസ്റ്റ് ഇയറാണ്.
ഇതിന് സിങ്, ജി എൻ എമ്മ് പിന്നെ വേറെ ഏതോ ഒന്നും കൂടിയുണ്ട് അവിടെ. ആഹ് മൂന്നെണ്ണം ഉണ്ട്. കുറേ കുട്ടികളുണ്ട് ഇപ്പം ആഹ് അപ്പൊ അങ്ങനെ ഇണ്ട് പറഞ്ഞു.
ആഹ്.
പിന്നെ റൂം അത്യാവശ്യം വലിപ്പം ഉണ്ട് ഇത്ര കുട്ടികൾുണ്ടെങ്കിലും അത്യാവശ്യം വലിപ്പോ പിന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് സെപ്പറേറ്റ് അല്ല. ഓരോ റൂമിൽ ഒരു ബാത്റൂ ആണ് പിന്നെ ഞങ്ങളു കണ്ടതൊക്കെ. പുറത്താണ് ബാത്റൂമ് എങ്ങനെ.
ആഹ് ലോണ്ട്രി ഒക്കെ.
അത് എന്താ?
നമ്മള് ഡ്രെസ്സുകള് അലക്കാന്.
ആഹ് ആ ഹ് പുറത്ത് അതുണ്ട് കല്ലുണ്ട് പൊറാത്ത്.
ആഹ്.
എന്നട്ട് ആഹ് അവിടെത്തന്നെ ഇത് അയാലൊക്കെ കെട്ടിക്കുണു. ബാത്റൂമ് ഓല് പറഞ്ഞ അധികോ നമ്മള് ബാത്റൂമിൽ ബക്കറ്റിലിട്ട് കഴികലാണ്. അവിടെ കല്ല് യൂസ് ആക്കല് ഇല്ല എന്നാ പറഞ്ഞേ ചെലേരൊക്കെ യൂസ് ആക്കും. നമ്മക്ക് നല്ലതെന്ന് ഇതിന്. സെറ്റാവാണെങ്കിൽ നമ്മക്ക് കല്ലില് തന്നെകഴുക്കണം. അല്ലാതെ ബക്കറ്റ് ബക്കറ്റിൽ ഇങ്ങനെ ഇതാക്കലന്ന് പറഞ്ഞേ.
ആഹ്.
ആഹ്.
എന്നാ ശരിട്ടോ ടൈം ആയുണ് താങ്ക് യു.